ക്ലിയർണ്ടാ ആഹ് ഓക്കേ എനിക്ക് കുറച്ച് സൗണ്ട് കുറവുള്ള പോലെണ്ട്.
നിങ്ങള് ചോറ്ന്നലോക്കെ കഴിഞ്ഞ?
ആഹ് എന്താ പരിപാടി ഫുഡ്യ്ക്കെലൊക്കെ കഴിഞ്ഞോ?
ഫുഡ് ക്കല് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വിടെ ങ്ങനെ ഇരിക്കാണ് അവിടത്തെ കഴിഞ്ഞോ
ഇല്ല ഭക്ഷണം കഴിക്കലയിഞ്ഞിട്ടില്ല ഞാൻ മോൾക്ക് എക്സാം ആ അപ്പ അത് പഠിക്കയിരുന്നു. അജുകാക്കാട് പോയി ചോയിച്ചോക്ക്‌ പിന്നെ അപ്പവളെ പഠിക്കല് കഴിഞ്ഞിട്ടേ ഇഞ്ഞ്പ്പൊ ഭക്ഷണം കഴിക്കൊള്ളൂ. പിന്നെ എന്തായി കുട്ട്യേള് ഒറങ്യോ ഇപ്പ കേക്കാലല്ലോ സൗണ്ട് കൊറവ്ണ്ടല്ലോ കേക്ക്‌ന്ന്ണ്ടോ പിന്ന സൗണ്ട് കൊറക്കോനോ വേറെന്താന്നെട്ട് ക്യൂ
കഴിഞ്ഞാ
എങ്ങനെ
ഫുഡ് കഴിച്ചില്ലേന്ന്
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം പിന്നെ രാത്രി ഞാൻ അധികും ഫുഡ് കഴിക്കല് കൊറവാ വെയിറ്റ് വെയ് റ്റ് കൂട്തല്ള്ള കാരണെ
ഓഹ് വെയിറ്റ് കൂടുതലാ കൊറച്ച് വെറ്റിങ്ങട്ട് കൊട്ന്നാളെ കൊറച്ച് തന്നാളി കൊറച്ച് വെയ്റ്റേ ഇങ്ങട്ട് തന്നാളാ ചോയിക്ക ഏയ്‌ ഇല്ലല്യാ
അണ്ടർ വെയിറ്റൊന്നല്ലല്ലോ
അല്ലല്ല
ആഹ് തടിയൊന്നും വേണ്ടടോ എന്തിനാ കൊറേ തടി നമ ക്കൊന്നിനും സഹിക്കില്ല്യ എന്തേലും മെലിഞ്ഞ് മെലിഞ്ഞ് വെരാ
അല്ല ഞാന് തടിയൊന്നുല്ല ഞാ മെലിഞ്ഞിട്ടാ
അതെല്ലേ അയിന്നെ പറഞ്ഞെ തടി എന്തിനാന്ന് അതല്ലേ മെലിഞ്ഞതല്ലേ ഭംഗി
ആഹ് അതാണ് ഭംഗി
ആഹ് ഞാൻ തീരെ തടി ഇണ്ടായിരുന്നില്ലേ എന്നിട്ട് ഞാൻ തടിക്കാൻ വേണ്ടിട്ട് എന്തൊക്കൊന്ന് കഴിച്ചേക്ക്ണുന്ന്റിയോ ഈത്തപ്പഴം വള്ളത്തിലിട്ടിട്ടും അതാ അതന്നെ അത് പിന്നെ ഡസ്റ്റ് ഡെലിവറിന്റബോർഡ് ആ അത് പിന്നിം ഡെലിവറി കഴിഞ്ഞ് ട്ട് പ്രസവം നിർത്തിയോക്കുമ്പളെ ആ പണ്ട് തിന്ന്ന്നത് കംപ്ലീറ്റ്ങ്ങട് ശരീരത്തില്ക്ക് അപ്പളാ തോന്ന്ണു വന്ന്ക്ക്‌ണത് ഇപ്പൊ കൊറയാ കൊറക്കാൻ പ റ്റ്ണ്ല്ലടോ എന്ത് കഴിക്കാതിരുന്നാലും നമുക്കാ വെയിറ്റ് കൊറയണ്ടേ
അത് കൊറയണം അത് ചെലോര്ക്ക്‌ങ്ങനെ ചെലോര്ക്ക് തീരെ കൊറയില്ലാ ചെലോര്ക്ക് വേഗം കൊറയും
ആഹ് ഞാൻ ഇന്നെട്ട് ഡയറ്റ് പ്ലാനൊക്കെട്ത്ത്ട്ട് എക്സൈസ് ചെയ്യുമ്പോ കൊറീണ് ഇണ്ട്ട്ടോ പക്ഷെ അത് ഭയങ്കര മട്യാ എക്സൈസെയ്യാന്
ആഹ് അത് ചെയ്യാൻ മടിയാണേതാനും അത് കൊ കൊറീണതാവുമ്പോ നമുക്ക് മടിയാണേതാനും
ആഹ് കൊറീണ് ഇണ്ട് പക്ഷെ മടീം പിന്നെ നമുക്ക് സമയമല്ലാന്ന്ള്ളരു തോന്നലുമ്മടെ മനസ്സിനാണ്ട് പഠിപ്പിച്ച് വെച്ച്ട്ടേ ഇഷ്ടാണ്ക്ക് എക്സസൈസെയ്യാൻ നല്ല ഇഷ് ട്ടാ പക്ഷെ നമക്ക് അങ്ങട്ട് അയിനോട് നമ്മളാണ്ട് ആക്സെപ്റ്റബിൾ ആവ്ണില്ല
ആഹ് രാവിലെയാണോ ചെയ്യ്ണത്
ഇത് എഴ്പത്തിമൂന്ന് കിലോണ്ടേ ആഹ് ഹാ പക്ഷെ ഇന്നെ കണ്ടോര് പറിയ്ണ്ട്ട്ടോ അത്രന്നും തോ ന്ന്ണില്യാന്ന് പറയ്ണ്ട്
അത് കാണുമ്പോ തോന്നൂല്യേ നി തൂക്കാ നിന്നാലാവും അറിയ
ആഹ് ത് കാണുമ്പ തോന്നൂല പറയാ കരണന്തച്ചാല് എനിക്ക് കാ അത്യാവശ്യം ഈ കാല് വണ്ണണ്ട്
ആഹ്
ആ കാല് നല്ല വണ്ണണ്ട് അപ്പൊ ന്റെ കയിച്ചത് മുഴുവം കാലില്ക്കാ പോണൊന്ന് തോന്ന്ണു പറിം പക്ഷെ എന്റെ ശരീരംല്ലേ നമ്മള് ബോഡി അങ്ങനെ വല്ലാണ്ടത് അടിന്നുല്ല
അ തേ
മാ പക്ഷെ ന്റെ കവ്ള്ണ്ട് നിക്ക് മൊഖത്തിരി തടിയിണ്ട് പിന്നെ ഈ തൊടേന്റെ മോളൂണാണ് നല്ല വെയിറ്റ് ന്ന് തൊ തൂക്കം തോന്ന കാണുമ്പോ നമ്മൾ പിന്നെ ചുരിദാറൊ ക്കെടുമ്പോൾ അറിയൊള്ളു മാക്സി ടുമ്പോ അറീല്ലല്ലോ
ആ ഇൻക്കുസെയ്മ
ആ അപ്പ അങ്ങനെ
ഇൻക് മൊഖം തടിണ്ടാവും
അതേ ല്ലേ
മൊഖം തടിച്ചിട്ട് എന്താ കാര്യ താഴെ മാത്രന്താ ചക്കര മത്ത പോലെ ഇരിക്കും മുഖമാത്ര തടിച്ചിട്ടേ
അതെല്ലേ ഡെലി ഡെലിവറി കഴിഞ്ഞിട്ടും തടിച്ചില്ലാ
അപ്പൊ കൊറച്ച് ഇണ്ടാര് പിന്നെ ഫീഡിംഗൊക്കെ
ആ തടില്ലാത്ത ന്ത് സുഖാച്ചിട്ടാ മക്ക് ഡ്രസ്സാളൊ ക്കെ നല്ല കംഫേർട്ടായിട്ട് ഇടാം പിന്നെ ല്ലാ അതന്നെയാ അതാണ്
തടില്ലോല്ക്ക് പിന്നെ കൊർ ച്ച് ന്നാ നടന്നാ പിന്നെ മതിയായി പിന്നെ അവർക്ക് വേണ്ടി വേറെ വണ്ടി വിളിക്കേണ്ടി വരും
അതെ തെ തെ ലെ ലെ അത് ശെരിയാ പിന്നെ അത് നമ്മൾ തടി പ് കൊറക്കാൻ വേണ്ടിപ്പഞാനൊക്കെ കണ്ടില്ലേ ഓട്ണേ അതേപോലാകും
ആ തന്നെ അല്ല പ്പോ എക്സസൈസ് രാവില ചെയ്യാ
ഞാൻ എക്സൈസ് രാവിലെ അധികം രാവിലെ ന്നെ ചെയ്യാ അതും തന്നെ എടക്ക് മടി വരുവേ ന്നാലും സിമ്പിൾ എക്സസൈസാൾക്കെ കൊറെ ചെയ്യും പിന്നെപ്പൊ പ്പൊ തടിചിട്ട് പിന്നെ പ്റൊ ട്ട് ഞാൻ സപ്ലിമെന്റിന്റിം ബ നമ്മള ഫുഡ് പ്രൊഡക്റ്റിന്റിം നെല്യാ കാര്യങ്ങളൊക്കെ ങ്ങനെ ത് ചെയ്യുന്ന്ണ്ട് ഡിസ്ട്രിബ്യുട്ട് യ്യ്ന്ന്ണ്ട് അപ്പ അതിൽന്ന് ഞമ്മള അതൊന്ന് പരീക്ഷോക്കട്ടെ ച്ച് പ്പൊ രാത്രിയാവുമ്പോ ഭക്ഷണം നല്ല ഇഷ്ടപ്പെട്ടാ കറിയാണെങ്കി മാത്രം ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഞാൻ ആ പൗഡർ കടി പ്രോട്ടീൻ പൗഡർണ്ട് ഈ കൊടംപുളിടെയും യുനിന്തക്കെ അപ്പ അത് അപ്പത് കഴിക്കൂ ഹ് ഹ്
അതെങ്ങനെ കഴിക്ക
എങ്ങനെ
മ് ഹ് ഹ് അതെങ്ങനെ
ഇല്ല്യ അത് കൊടംപുളിം അത് പോലെയുള്ള നമ്മള് എ ന്താണ് നമ്മള് ഫുഡ് ഫുഡ് ഐറ്റംസന്നെല്ലേ അതിന്റെന്നെ പൗഡർ രൂപത്തിൽ വര്ന്ണ്ട് അപ്പ അത് നമ്മൾ വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിട്ട് കുടിക്കും അപ്പൊ മ്മുൾക്ക് വെശക്കൂല ഫുഡ് കഴിക്കും വേണ്ട
ആ ആ അന്നിട്ട്ന്നായി മാറ്റംണ്ടായിക്ക്ണൊ
ആ അങ്ങനെ കഴിക്കുമ്പോ ഒന്ന് ങ്ങനെ കൊറഞ്ഞ് വര്ന്ന്ണ്ട് എഴുപത്തഞ്ച് ണ്ടായിര് ന്ന് ഇപ്പൊ എഴുപത്തിമൂന്ന രണ്ടിലോ കൊറഞ്ഞ്
ആ പ്പത്തും ആ അങ്ങനെ പന്ക്കമത് ഇത് കൊറഞ്ഞ്ട്
ആ ങ്ങനെ പതുക്കെ പതുക്കെ കൊറയും വിയായിക്ക്ണു
അതന്നെ പിന്നെ നമ്മളെ വിശ്വാസം കൈവിടരുതെ
അതെ തെ എനിക്ക് സങ്കട അതല്ലേ ഞാന് തീരെ ണ്ടായിരുന്നില്ലേ അമ്പത് കിലോൺ ണ്ടായിരുന്നൊള്ളേ അതീന്നാണ് ഇങട് തടി ഇല്ലാ പറഞ്ഞിട്ട് ഇക്കന്നെ ഗൾഫി കൊണ്ടോയി അവിടുന്ന് അങ്ങട് അവിടുത്തെ ഫുഡും കാര്യങ്ങളും പിന്നെ നമുക്ക് അവിടെ നാട്ട്ത്തെ അത്ര പണിയില്ലല്ലോ
ആഹ് ആഹ്
അതിലങ്ങട്ട് തടി വെച്ചതാണ് ഞാന് ഇരുപത് കിലോ ഇന്നെ തടി കൂട്ടിട്ടാണ് ഇക്കന്നെ ഇങ്ങട് പറഞ്ഞയച്ച്
ഞാൻ ഇക്കാനൊട് പറയും വല്ലാത്തൊരു ചതിയായി പോയിന്ന് പറയും കാരണം എന്താ വെച്ചാ അപ്പൊ നമുക്ക് സന്തോഷവും നല്ല രസൊക്കെ തന്നാണ് പക്ഷെ ഇപ്പൊ നമുക്കൊരു ഏജ് കൂടി കൂടി വരുമ്പളാണ് അതിന്റൊരു ബുദ്ധിമുട്ട് മനസിലാവണെ നമുക്കങ്ങനെ ഓടി ചാടി ട്ട് ജോലി ചെയ്യാനൊന്നും വെയ്ക്കില്ലേ മറ്റത് ഞാൻ പറക്കായിരുന്നു
ഇജ്ജ് ഒന്നും ചെയ്യരുത്
ആഹ് ഇന്നിട്ട് ഞാൻ പറയും ചെയ്യും ഇക്കാക്ക് ആദ്യൊക്കെ ഇക്കാക്ക് തടി വേണെന്നായിരുന്നു ഇപ്പൊ ഇക്ക പറയ വാ തടി വേണ്ടാ പറയ കാരണം ഇക്ക തടി വെക്കണില്ല ഇപ്പൊ മറ്റത് അവരെ തടിക്ക് അനുസരിച്ച് നമ്മള് വേണ്ടേ അല്ലെങ്കിൽ കോലം ഇണ്ടാവില്ലന്നല്ലേ പറയാ
ഒരു സ്ഥലത്ത്ക്ക് പോണെങ്കിൽ തന്നെ ഉറുമ്പിനെകായും കേറ്റ
സത്യം മറ്റത് ഞാന്ങ്ങനെ പറക്കും അടിച്ചു വാരും തുടക്കാനൊക്കെ ബക്കറ്റ് എടുക്കാനും എടുക്കാനൊക്കെ ഓടും ഇപ്പൊ ഓടാൻ വെയ്ക്കണ്ടേ അങ്ങനെ ക്കായിട്ടാണ് പോണു പിന്നെ എപ്പളാനി ഒറക്കൊക്കെ ഒറങ്ങാനെപ്പളാ സീക്ക് ടൈമ് റേഞ്ച് പോണുണ്ടോ ഇക്ക് കേക്കാല്ലല്ലോ പിന്നെ കേൾക്ക്‌ണില്ലേ ഹലോ കേൾക്കാല്ല്യേ ചോയ്ക്ക